ആ കേക്കാവോ
ആ കേക്കാം
എന്തോക്കെയുണ്ട് കിടക്കാനായോ
ഓ ഇല്ല അങ്ങനെ ഉച്ചക്ക് ഞാൻ അങ്ങനെ ഒറക്കം ഇല്ല ഇല്ലില്ല ഉച്ചക്ക് ഒറങ്ങിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് വൈകിട്ട് ഒറങ്ങാൻ പറ്റത്തില്ല
ആ എല്ലാവർ ഉച്ചക്ക് ഒറങ്ങിയ രാത്രി കൊറവാണ് പിന്നെ വെകി കിടന്നാല് പിന്നെ രാവിലെ എണീക്കാനും ബുദ്ധിമുട്ടാണ്
ആ അതെ സ്കൂളിലൊക്കെ പോണ്ടോണ്ട് രാവിലെ എഴുന്നേക്കാതിരിക്കാനും പറ്റത്തിലല്ലോ അതുകൊണ്ട് ഉച്ചക്ക് പരമാവധി ഒറങ്ങാതെ നോക്കും
ആ പിന്നെ ഫോണ് കയ്യില് പിടിച്ചാ പിന്നെ അങ്ങനെ ഒറക്കൊന്നും വരൂലാ
ആ അത് ശരിയാ
ആ എന്താലും വേറെന്ത് മോള് എന്നിട്ട് എപ്പഴാ പോകല്
വരും അവർക്ക് ഒമ്പത് മണികൊക്കെ ഒമ്പതരേട്ടെക്കെ തോടങ്ങത്തോള്ളൂ പഷേ നമ്മളീ ബസാ പല റൂ റൂട്ടി കൂടിയല്ലേ പോകുന്നേ അപ്പൊ എല്ലാരേം എടുത്തിട്ട് അല്ലല്ല കൊറച്ച് ദൂരോണ്ട്
ഓ
അപ്പൊ എല്ലാ റൂട്ടിയിലും കറങ്ങി ഒക്കെ ചെല്ലുമ്പോത്തേക്ക് ആ സമയം എത്തും അതിന് മുമ്പേ സ്കൂൾ ബസ് ചേർന്ന പിള്ളേരോണ്ട് ഒരാ ആ എനിക്കൊന്നുന്ന് ഏഴര തൊട്ടാണ്ട് സ്കൂൾ ബസ്സ് സ്റ്റാർട്ടിങ് അപ്പൊ ആ സമയത്ത് തൊട്ടീ കുഞ്ഞു പിള്ളാരൊക്കേന്ന് പറയുമ്പോ അവർക്ക് പാടുവല്ലേ
അതെ പാടാണല്ലേ ഏഴ് മണിയൊക്കാവുമ്പോത്തില്ലേ ഒരുപാട് നേരം ബസിലിരിക്കണ്ടേ അതെ പിന്നെ നേരം വെളുത്ത ആ ടൈമില് ഫുഡും കഴിക്കാനും പോവൂല കുട്ടി ഞമ്മക്ക് എണീറ്റ് പോവൂലല്ല ഫുഡ് കഴിച്ചാൻ കഴിയൂല പിന്നെപ്പോ മക്കളെ കാര്യം പറയ
ആ അതെ ഫുഡ് കഴിപ്പ് ഭയങ്കര പാടാ ഇവിടെ ഇപ്പ ഇത്ര ആയിട്ട് പോലും ഫുഡ് കഴിക്കണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പാടാ രാവിലെ വെശക്കത്തില്ല പറഞ്ഞോണ്ടങ്ങിരിക്കുന്നു പക്ഷെ അങ്ങനെ വിടാനും നമുക്ക് പറ്റത്തില്ലല്ലോ ഇപ്പ വല്യ ക്ലാസിലൊക്കെ എത്തിപ്പ നമുക്ക് ഫുഡ് അങ്ങിനെ കൊടുത്തു വിടാനൊന്നും പറ്റത്തി ഇല്ല രാവിലത്തെ ഒന്നുമേ മറ്റേത് ചെറിയ ക്ലാസ്സിലോക്കെ ആ ചെറിയ ക്ലാസിലാ
അതെ അതെ
പിന്നെ പതിനൊന്ന് മണിക്ക് സ്നാക്സൊന്ന് ആ ആ അതോണ്ട് അത് കൊടുത്തു വിടും അതേ ഒള്ളു അല്ലെങ്കിൽ രാവിൽ രാവിലത്തത് കഴിച്ചിട്ട് അങ്ങനെ ഒന്നും കഴിക്കത്തില്ല ഉം ധൃതി വെച്ച് എന്തേലും ഒന്ന് ഇച്ചിരി വല്ല എന്തേലും ഒന്ന് കഴിച്ചിട്ട് ഓടി പോവത്തേ ഒള്ളൂ
ആ അതെ അതൊന്നും ഇപ്പോ കഴിയൂല്ല അവർക്ക് സമാധാനത്തി പിന്നെ കയിക്കണം അതിനൊന്നും ഇപ്പട
ട്ടത്തില്ലല്ലോ അവർ പിള്ളേർക്കിപ്പോ സമയേ ഇല്ലല്ലോ ഒന്നിനും അവർക്കും ആ ആകപ്പാടെ ഒരു ആ ഒരു ശനിയാഴ്ച്ചയും ഞായറാഴ്ച്ചയും കിട്ടുന്നൂന്ന് പറയാൻ പറ്റത്തില്ല ശനിയാഴ്ച്ച മാത്രേ ഒള്ളൂ അതും പകുതി ദിവസവും ഉം ക്ലാസ്സും കാര്യങ്ങളും വെക്കുന്നോണ്ട് അതും പോവും
ങ്ങളായിട്ട് അങ്ങനെയും പോകും അതെ
പിന്നെ എന്തേലുംഒക്കെ കാണൂല്ലേ എല്ലാ ആഴ്ചയിലും എന്തേലും ഒക്കെ വ മ് അപ്പൊ പിന്നെ പിള്ളേർക്ക് ഒന്നിനും സമയവും ഇല്ല മക്കള് സ്പോർട്സിലൊക്കെ ആക്റ്റീവ ആണോ അതോ
ഇല്ല അവപ്പോ ഒന്നിലല്ലാം എത്തിട്ടേള്ളൂ ഇപ്പൊ ഒന്നിനും അങ്ങനെ ഇതായിട്ടില്ല ഇപ്രാവശ്യം ഒന്നിലാണ് അപ്പൊ ഇനി ഉം തുടങ്ങിട്ടല്ലേള്ളൂ എൽ കെ ജി ഉ കെ ജി കഴിഞ്ഞ
ആ ആഹ ആ ഒരു നാലില് അഞ്ച് ക്ലാസ് ഒക്കെ എത്തുമ്പോൾ സ്പോർട്സിൻ്റെ ഒക്കെ പിള്ളേർക്കും അതിന് ഒരു
അതന്നെ അവന് പിന്നെ ആ അതിനൊക്കെ നല്ല ഇഷ്ടമാണ്
ആഹ ആഹ
അതിലൊക്കെ പിന്നെ ഇപ്പൊണ്ട് ഒന്നിനും ആയിട്ടില്ല ഇനിപ്പോ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സ ഒക്കെ പറഞ്ഞ
ആഹ ആ സമയൊക്കെ ആവുമ്പോത്തേക്ക് ഇതാകത്തുള്ളൂ ഉം ഇവിടെ മോക്ക് ഭയങ്കര ഇത സ്പോർട്സിന് ഭയങ്കര ഇതാ
പിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ഏ കൂടാറുണ്ട് ആ
ആഹ് മോൾക്ക് ഭയങ്കര ഇതാ
അല്ലെ നമ്മള അതിനൊക്കെ ഒന്ന് ചേർക്കണം എങ്കിൽ തന്നെ അവർക്കൊരിതുണ്ട ആഹ
ആഹ് ഇവിടെ എങ്ങനെ പോണം കോച്ചിങ്ങിന് പോണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യ ഏറ്റവും അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് ലെവലില പോയാരുന്നു അപ്പൊ അവിടെ പോയി നമുക്കൊന്നും കിട്ടിയൊന്നുംല്ല അഞ്ച് കഴിഞ്ഞ വർഷം മോൾ അഞ്ചില്ലല്ലേ അപ്പൊ ആറാം ക്ലാസ്സുകാടെ കൂടെ ആയിരുന്നു മത്സരിക്കാനല്ലേ അപ്പൊ അതിന് കിട്ടിയില്ല അപ്പൊ എനിക്കിനി കോച്ചിങ്ങിന് പോണോ എന്നൊക്കെ പറഞ്ഞ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞ നമുക്ക് ഇവിടുന്ന് ദൂരം കൂടുതലാ പോയി കൊണ്ടു വിടാനൊക്കെ അതുകൊണ്ട് ഭയങ്കര പാടാ അപ്പ ഈ ആകട്ടെ ബാസ്ക്കറ്റ്ബോള ഇ സ്കൂളിൽ ബാസ്കറ്റ് ബോളി ണ്ട് അപ്പൊ അതിന് പോണോന്ന് പർഞ്ഞോണ്ട് ഇങ്ങനെ വാശി പിടിച്ച് ഇങ്ങനെ നിക്കുവ. ഞാൻ പർഞ്ഞു വൈകിട്ടാ അന്റെ പ്രാക്ടീസുള്ള അപ്പം ക്ലാസ് ക്ലാസ് ടൈമിൽ പറ്റത്തില്ലല്ലോ അപ്പം വൈകിട്ട് നാല് മണി കഴിഞ്ഞേ ഉള്ളൂ. ഇല്ല നമുക്ക് ഇച്ചിരി ദൂരം ഉണ്ട് കെട്ടോ. വീടാ പശേ ഉള്ളിലോട്ടൊന്ന് പറയാനില്ല. പശ് ന്നാലും നമുക്ക് പോയി സ്കൂള് നമ്മുടെ ഇച്ചിരി ദൂരവാ. നമുക്ക് പോയി പിക്കെയ്തോണ്ട് വരണങ്കി നമുക്കിച്ചിരിപ്പാടാ. കാംബസ് സ്കൂൾ ബസ്സാവുമ്പോ നമുക്ക് കൊഴപ്പമില്ല. അയ്യട്ട് വ ഇങ്ങ വരും. ആഹ് അ ക്ലാസ് കഴിയുന്ന സമയത്താ ഈ ബാസ്കറ്റ്ബോളിന്റെയൊക്കെ കോച്ചിങ് വെച്ചക്കുന്നെ
എങ്കില്
അതാ ടുത്തൊക്കെയാണെങ്കി നമുക്ക് കൊഴ പ്പൊയില്ല പോയിട്ട് വന്ന് അതു അല്ല ഇതിനൊക്കെ വിട്ട് കഴിഞ്ഞ പിള്ളാർക്ക് പിന്നെ ഭയങ്കര ഷ് ക്ഷീണോയിരിക്കും വന്ന് കഴിഞ്ഞ പഠിക്കാ പഠിക്കാനുള്ള ആ
ആ അതെ അത് പിന്നെ നമുക്ക് പേടിക്കുവേണ്ട സ്കൂൾബസ്സിലവുമ്പോ പിന്നെ പേടിക്കൂ വേണ്ട
ആ പേടിക്കേണ്ടല്ലോ അത്കു പു ഇവർക്ക് പറഞ്ഞാലും മനസ്സിലാകത്തില്ലല്ലോ അവർക്ക് അവരുടതാ അവരുടെ ആ അവർക്ക് ഭയങ്കര ഇത് കുഞ് പിള്ളേരെല്ലാരും ഒക്കെ ചേരുമ്പളേ ആ ഇനീ പ്പൊ സ്കൂ എന്ത്? ഏലും വിടണോർ ത്താ ന്ന്
പഠിക്കാ അ അ അതൊരു കാര്യല്ല അവര്ക്ക് അറഞ്ഞതും ക ഞ്ഞി പഠിക്കാതിരിക്കാൻ അതും പറ്റൂല
ആ അതും പറ്റത്തില്ല പിന്നെ സ്പോർട്സിനൊക്കെ പോയാ യല് നമുക്ക് നല്ല ഇതുണ്ട് പ്രയോജനോണ്ട് ഗ്രേസ്മാർക്കൊക്കെ ആണെങ്കിലോയ്‌ മുന്നോട്ടൊക്കെ പഠിക്കാൻ പോകുമ്പോ നമ്മള് സ്റ്റേറ്റ്സ് റ്റെറ്റിലൊക്കെ പോയി സ്റ്റേറ്റ് ലെവലിലൊക്കെത്തിയ അയിന്റെതായ ഒള്ള ഇതുണ്ട് പിള്ളേർക്ക് ഇപ്പം പഠിത്തം മാത്രം അല്ലല്ലോ
ഉം അല്ല താൽ പര്യണ്ടെങ്കില് അടുത്തക്കാണെങ്കി ഞമ്മക്ക് പറഞ്ഞയ ക്കാം ഇപ്പൊ
ഇതിപ്പം ദൂരൊ ആയത്കൊണ്ട ഹസ്ബൻഡും പൊറത്ത അപ്പൊന്നാ ഞാൻ പോയി നമ്മുക്ക് കൃഷി ന്ന് അങ്ങനെ വല്ല്യ കൃഷിയായിട്ടില്ല നമുക്ക് ഹലോ
കേക്കാവോ റേയ്ഞ്ച് പോകുന്നുണ്ടോ സംശയം
ആഹ് എടക്ക് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു. മഴയുടെ പ്രശ്നവാന്ന് തോന്ന്ന്നു കൃഷി ഉണ്ട് ഉണ്ടെന്ന് പറയാൻ ഒത്ത് ഒത്തിരി കൃഷിയില്ല എന്തോ ഹലോ
ആ അത് ഇണ്ട്
ഹലോ കേക്കുന്നുണ്ടോ ആഹ് ഒണ്ട് ഉണ്ട്
ഇപ്പ അയ്ന് എല്ലാ കായിക തലും എല്ലാം തരം നോക്കുന്ന്ണ്ട് ഇപ്പോ സ്കൂളിലം അതെ
കൃഷി അവിടെ എങ്ങനെ കൃഷി ഉള്ള സ്ഥലവാണോ ഏരിയ ആണോ അതോ ഹലോ
ഹലോ
ഹെലോ
കേക്കുന്നില്ലെ അ ആഹ ഇതെല്ലാ റേഞ്ച് പോകുന്നു ആ റേഞ്ച് ആഹ
റേഞ്ച് പോകുന്നതിന്റെയാ തോന്നു കേട്ടോ ആ അതിന്റെയാ തോന്നു അവിടെ എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ അതോ
ഓ ഹലോ
ഹലോ
ഹലോ
ഹലോ
അങ്ങോട്ട് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നു കേക്കുന്നുണ്ടോ
ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ വിട്ടു വിട്ടു ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എല്ലതല്ലാത
ഹലോ ഇപ്പ
ഇപ്പം കേക്കാവോ
കളിക്കുന്ന രീതിയിലല്ലാം ഇങ്ങോട്ടേക്ക് ടൈം വൈക്കുന്നുണ്ട് എടുക്കാനന്ന് തോന്നുന്നുണ്ട് അവ ല്ല അവ വല വി ഞങ്ങൾ പറഞ്ഞേള്ളു ആ ഇ
ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ